ഏ
ആഹ് കേക്കാം കേക്കാം.
ആ ആഹ ആഹ പറഞ്ഞോ
സുഖാണോ
ആസുഖം
എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം അങ്ങനെ പോകുന്നു നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് കുട്ടിക്കാലത്തെ പറ്റി അല്ലേ
കുട്ടിക്കാലത്തെ പറ്റി സംസാരിക്കാം ല്ലേ
കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തെ വിശേഷങ്ങൾ എന്നതൊക്കെയാ
കുട്ടിക്കാലത്തെ വിശേഷങ്ങള് ഹ് നമ്മളൊക്കെ എന്താ പറയാ നയന്റ്റീസിന്റെ കുട്ടികളല്ലേ ഹിഹി ഇപ്പോഴ ഇപ്പോഴത്തെ കുട്ടികളല്ല അന്നേത്തെ വിശേഷംന്ന് പറഞ്ഞ നല്ല വിശേഷായിരന്നു ന്നു. എന്താ പറയാ ഓടാം ചാടാം ഇഷ്ടത്തിന് ആ നമ്മുടെ ഇഷ്ടത്തിന് കളിക്കാം
ആഹ അവധിയൊക്കെ വല്യ വേനലവധിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും അയലോക്കത്തുള്ള കുട്ടികളും എല്ലാവരും ആയിട്ട് നമ്മള് കളിക്കും
അതെ അതെ നമ്മള് വീട്ടില് ഉണ്ടാവില്ല ഹ് നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നരൊക്കെ ആയിരിക്കും വരുന്നെ
ആഹ പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പിള്ളേരും അവധി വരുമ്പോഴും ഫോണ് അല്ലെ ടി വി
അതെ അതെ നമുക്ക് തന്നെ പേടിയല്ലേ നമുക്ക് തന്നെ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പേടി യ അല്ല്യെ അയ്യോ എന്താ പറയാ സൂര്യന്റെ താചൂ ട്
പെൺപിള്ളേർ അങ്ങനെയൊന്നും ഇല്ലല്ലോ
ഒന്നുല്ല സൂര്യന്റെ ചൂടാണെങ്കില് ഒരു ഭാഗം പാമ്പാണെങ്കില് ഒരു ഭാഗം മനുഷ്യരാണെങ്കി ഒരു ഭാഗം ലഹരിയാണെങ്കിൽ ഒരു ഭാഗം എങ്ങനെയായിട്ടും നമുക്ക് എന്താ പറയാ സമാധാനത്തോടുകൂടി
ജീവിച്ച് പോവാൻ
ഹിഹി സമാധാനത്തോടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല കുട്ടികളിപ്പോ എവിടെയെങ്കും പോയിന്ന് പറഞ്ഞാ തന്നെ നമുക്ക് ആകെ എന്താ പറയാ അവരോട് അന്വേഷിച്ചു ഇവരോട് അന്വേഷി- ച്ചു. ഇങ്ങനെയൊക്കെയാണ് ഞാനും വിടാറേ ഇല്ല
ആഹാഹാ ഞാനും അങ്ങനെ വിടത്തില്ല ഇപ്പൊ ടി വിടെ ഫ്രണ്ടില്ലാ രണ്ടു പേരും
അതെ അതെ പിന്നെ മൊബൈൽ പിന്നെന്താ ദോഷംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്പ്പോ സ്കൂള് തുറക്കാനായില്ലേ സ്കൂള് തുറന്നു കഴിഞ്ഞാല് അവർക്ക് ആ ഒരു ഒരു എന്താ പറയാ അതന്നെയായിരിക്കും അവരുടെ ഓർമയിൽ ഇണ്ടാവാ അപ്പൊ പിന്നെ ഇന്നും ഒന്നുല്ലെ എന്തേലും ട്യൂഷനും കാര്യങ്ങളൊ- ക്കെ വിടാന്ന് വിചാരിച്ച് കഴിഞ്ഞാല് അവർക്കാണെങ്കിൽ അവര് പ - റയുന്നർഞ്ഞ ഞങ്ങള് ഈ പത്തു മാസം ഞങ്ങള് പഠിചില്ലേ ഇനി ഈ രണ്ടു മാസം ഞങ്ങള് വെറുതെ
അതെ ഇത് തന്നെ ഞാനും ഇവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ പറയുവേ എന്തെങ്കിലും പഠിക്കാ എന്നൊക്കെ പറഞ്ഞോലെ അന്നേരത്തെനും പറയാ ഇപ്പൊ അവധി അവധി കളിക്കണ്ട സമയാന്നാ പറയുന്നെ
അതെ അതെ നമുക്കൊക്കെ എന്തോരം ഉണ്ടായിരുന്നു അല്ലെ
അതെ നമ്മളെയൊക്കെ അവധിക്കായാലും ഇങ്ങനെ ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേനും കൊഴപ്പഇല്ല വീട്ടിലിരിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല
അതെ ചോറും കറിയും വെച്ച് കളിക്കും അതെ അതെ അമ്മയും കുഞ്ഞും കളിക്കാം അന്നൊന്നും ഒര് ഇതില്ലല്ലോ പിന്നെ മാങ്ങ പെറുക്കാൻ പോവും ആ കുഴയാന പെറുക്കല് മാങ്ങ പെറുക്കാൻ പോകല് ആ അതെ അതെ കളിക്കണം കളി- ക്കാൻ വിട്ട് കഴിഞ്ഞാല കുട്ടികൾക്ക് എന്താ പറയാ ആ ഒരു ഇത് ഇണ്ടാവുള്ളൂ അല്ലെങ്കിൽ എല്ലാം മുരടിച്ചു പോവും അവർക്ക് ഒന്നിനും ഉത്സാഹു- ണ്ടാവൂല എപ്പോഴും ഫോണില- ന്നെ കുത്തി വീട്ടിൽ തന്നെ കുത്തി കെട്ടിയിര്ന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്നിനും ഉത്സാഹം ഉണ്ടാവൂല്ല
ആഹ അതെ അതെ
അതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ അവിടെക്കെ എങ്ങനെയാണ് കുട്ടികളൊക്കെ ഉണ്ടോ കളിക്കാനൊക്കെ പോകുന്നുണ്ടോ?
ഓ ഇവിടെ അടുത്ത വീട്ടിലൊന്നും അങ്ങനെ കുഞ്ഞു പിള്ളോരൊന്നും ഇല്ല. ഞാൻ അതുകൊണ്ട് വിടുന്നില്ല പിന്നെ കസിൻസ് സൊക്കെ വരുവേ അപ്പൊ കസിൻസിന്റെ കൂടെ പിള്ളേർ വീട്ടിൽ തന്നെ ഇരുന്നു നമുക്ക് മിറ്റമുണ്ട് മിറ്റത്ത് ഇടയൊക്കെ ഉണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ ഒക്കെ കളിക്കും.
ആഹഹ
ആ അപ്പൊ അവിടെ ഉള്ള കളിയും പറച്ചിലൊക്കെ ഉള്ളു.. ആ പിന്നെ അല്ലാത്ത കൊറച്ച് സമയത്ത് ടി വി വെച്ച് കൊടുക്കും.
ആഹ ആ അതെ അതെ അതെന്നെ കൊച്ച് ടി വി വെച്ച് കൊടുത്ത കഴിഞ്ഞാൽ മുതിർന്നവർക് ഒന്നും കാണാൻ പറ്റില്ല. പറ്റുന്നില്ലന്നെ അങ്ങനെരു ആ അവർക്ക് വേറൊന്നും.. വേണ്ട നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി അവർ വെക്കാനുള്ള ഒരു വാർത്ത പോ ന്യൂസ് പോലും വെ
ഒ വെക്കാൻ കിട്ടത്തില്ല. ഫുൾടൈം സീരിയലൊക്കെ കാണണ ന്നുണ്ടെങ്കില് കിടന്ന് അടി ഉണ്ടാക്കണം ഹ ഹ്
ഞാൻ പിന്നെ സീരിയലൊന്നും കാണില്ല എന്നാലും നമുക്ക് ഈ സെ അഡിക്റ്റ് ആണല്ലേ ഞാൻ ഈ സിനിമയൊക്കെ അതെ അതെ ഞാൻ എനിക്ക് സിനിമയാണ് ഇഷ്ടം. സീരിയല് പിന്നെ ഇവിടെ കുട്ടികള് പണ്ടേ വെക്കാൻ വിടാറില്ല ഒന്നിനാ കണ്ണീരി അല്ലെങ്കിൽ തന്നെ നമുക്ക് ടെൻഷനും കാര്യങ്ങള നിങ്ങൾ ഇനി സീരിയലും കൂടെ കണ്ടിട്ട് ഇനി അവർക്ക് ഒക്കെ എന്താ സംഭവിച്ച അവനൊന്ന് സംഭവിച്ചു നോക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിപാടി മുന്നേ നിർത്തിച്ചതവിടാ. അപ്പൊ എനിക്ക് അത്ഷ്ടല്ല അപ്പൊ പിന്നെ ഈ കുട്ടികൾക്ക് പിന്നെ അവിടെ ഇതൊക്കെണ്ടോ മാങ്ങൊക്കെ ഉണ്ടോ?
ആ നമുക്ക് മാങ്ങായുണ്ട് പേരക്കാ ഉണ്ട് കൊക്കോക്കായ ഉണ്ട് ഇത് ഞാൻ ഫോൺ എടുത്തോണ്ടി ഇരുന്ന് കഴിയുമ്പോഴത്തേനും വരും അമ്മേ.. മാങ്ങാ പറിച്ചു തരാവോ അമ്മേ പേരക്ക പറിച്ച് തരാവോ?
സഹായിക്കോ കിച്ചണി ലൊക്കെ സഹായിക്കോ?
ആ ആ പിള്ളോരോ?
പിള്ളേരെേ
ഓ പിള്ളേരെ അങ്ങനെ കേയറ്റാറൊന്നും ഇല്ല എല്ലാരും. രാവിലെ ന്നെങ്കിൽ എണീക്കുന്നതിന് മുന്നേ ഞാന്. ആദ്യം ണീറ്റ് ഒരു ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെക്കും.
വന്ന് കഴിയുമ്പോഴത്തേനും വിശിക്കുന്നന്ന് പറയുമ്പോഴത്തേും വിളമ്പിക്ക കൊടുക്കും.
അതെ അതെ.
ആഹ പിന്നെ ഉച്ചക്കത്തേനും കൂടെ കൂട്ടിയുള്ളതയി. വെക്കുന്നെ പിന്നെ നാൽ മണിക്ക് വൈകുന്നേരം ആകു കേറുമ്പം അടുക്കളയില്.
നമ്മളൊക്കെ എന്തൊക്കെയോ എന്തൊക്കെയോ ജോലി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പണ്ട്. അച്ഛനോ അമ്മേനോക്കെ. ഒരുപാട് സഹായിഛേരല്ലേ നമുക്ക് നല്ല നല്ല ഓര്. ഓർമ്മകളാണ് അല്ലെ കുട്ടിക്കാലത്തെ ആ ഒരു. എന്താ പറയാ ശരിക്കൊരു കുട്ടിത്വം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുട്ടിത്വ ഇല്ല.
ആഹ് ഈ പാളല്ലേ കമുകയിലെ പാളം കിട്ടുവെല്ലേ? ആ പാളയിലൊക്കെ കുളിപ്പിക്കുകയ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ അപ്പൊ അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞങ്ങള് പാളയെ കേറിയിരുന്നിട്ട്. ഇങ്ങനെ വണ്ടിയാ വണ്ടിയാന്ന് പറഞ്ഞട്ടി വലിക്കുന്നത്. അതൊന്നും ഇപ്പഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനൊന്നും ഒരു ഇത് ഇല്ല.
ഇപ്പോഴൊന്നും പാളയിലൊന്നും കുളിപ്പിക്കുന്നുണ്ടോ.
ഇല്ല എന് പക്ഷെ എന്റെ ഏ മൂത്ത കൊച്ചിനെ പാളെ കുളിപ്പിച്ചിട്ടുണ്ട്.
അതെ അതെ എന്റെ രണ്ട് കൊച്ചിനെ അമ്മ പാളയിൽ കുളി കുപ്പിച്ചിട്ടുണ്ട് പാളയിൽ കുളിപ്പിക്കണം. ആ ആഹ ആ
ആ രണ്ടാമത്തെ ആളായപോഴത്തേനും പാള കിട്ടാനില്ലായിരുന്നു. ഉംഹും
അതെ അതെ ഇപ്പ ഏട്ട മ ഏട്ട മക്കളെ ഏട്ടന്റെ മക്കളെ ഒക്കെ ഷീറ്റ് ഷീറ്റിൽ വെച്ചി.
ആഹ ഞാനെന്നിട്ട് പിന്നെയ് ഏ ഹസ്ബന്റിന്റെ വീട്ടിലോട്ട് പോയി കഴിയുമ്പോ അവിടെ ഉള്ളിൽ ഷീറ്റ. ഷീറ്റെ കടത്തുക ഷീറ്റെ കുളിപ്പിക്കുക. അങ്ങനെയുള്ള പരിപാടിയായിരുന്നു.
അതെല്ലേ ആ ഹ
ഈ പണ്ടുള്ള മനുഷ്യര് ബെല്ലിമ്മ വെല്ലിച്ചന്മാരൊക്കെ ഒള്ള എടുത്തേ. അങ്ങനെയോ അങ്ങനെയുള്ള ഫാമിലിയിലോട്ടെ കുഞ്ഞു പിള്ളാര് വന്ന് കഴിയുമ്പോ അവർക്ക് നല്ല കെയറിങ്ങങ് കിട്ടും.
കെയറിങ് കിട്ടും അതെ അതെ ഇപ്പ എല്ലാം അണു കുടുംബയില്ലേ. ഇപ്പ എല്ലാംണുകുടുംബം. ഇപ്പ എല്ലാം കുടുംബായി ല്ലേ അച്ഛനമ്മ മ ആ ആ രണ്ട് മക്കളെ മക്കള് ഒ
മറ്റേ എന്നാ എന്നാ ഭവനാ ആ അനാഥലയം ആ ആ അങ്ങോട്ട് കയറ്റി വിടുവല്ലേ ചെയ്യുന്നേ.
അതെ അതെ അവർക്കൊന്നും ഒരിതില്ലല്ലോ.
ആഹ പക്ഷെ പണ്ടൊള്ള മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരികോടെ നല്ല രീതിയിൽ പിള്ളേർ വളർന്നു വരുന്നോ.
ശരിക്കും പറഞ്ഞാ കൂട്ടുകടുംബമാണ് നല്ലതല്ലെ. നാ
അതല്ലേ എന്റെ വീട്ടിൽ അങ്ങനെയൊക്കെയായിരുന്നെ. എന്റെ പപ്പാടെ ഏഴു പെങ്ങമാരുണ്ടായിരുന്നേ. ഏഴ് പെങ്ങന്മാരും. ഹ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇച്ചി വലിയ കൊച്ചായി. കഴിഞ്ഞപ്പോഴത്തേനും അവരുടെയൊക്കെ കല്യാണം ഒക്കെ കഴിയുന്നത്.
അതെല്ലെ ആഹ അതൊക്കെരു അതൊക്കെ ഒരു രസമായിരുന്നു. അതൊക്കെ നല്ലൊരു രസ് നല്ലൊരു രസ.
അതെ അതെ പിന്നെ ഓണഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും വലിയ ഊഞ്ഞാലൊക്കെ കെടി
ഉം ഉം അതെ പിന്നെ ഇപ്പോഴത്തെ എന്താ പറയാലെ പുസ്തകം വായനയില്ല കളിയില്ല കളിക്കാനൊക്കെ വിട്ട കഴിഞ്ഞാ നല്ലതായിരുന്നു കുഞ്ഞുങ്ങളെ അല്ലല്ല കളിക്കാനൊക്കെ കുട്ടികൾക്ക് പറ്റുമെങ്കിലും നല്ലതായിരുന്നു അവർക്കതൊരു ഇപ്പം കുട്ടികളുടെ അനുഭവം നമുക്ക് കുട്ടികൾക്ക് ഡയറിയ ഡയറിയ എഴുതണം അ അവര് കേശന്റെ ഡയറി എഴുതണം ഇപ്പം ഡയറി എന്താ എഴുതേണ്ടത് ഒന്നുല്ല ഡയറി എഴുതാ എഴുന്നേറ്റു ചായ എഴുന്നേറ്റു എഴുന്നേറ്റു ച എഴുന്നേറ്റ് ചായ കുടിച്ചു കളിച്ചു എന്ത് കളിച്ചു ഒന്നും കളിച്ചി ട്ടുണ്ടോ കളിച്ചിട്ടില്ല കളിച്ചു ആഹ വൈകുന്നേരം ആ് അവര് ടി വി കണ്ടതും മൊബൈൽ ഒക്കെയും ഒന്നും അവരെ എഴുതൂല അവൊന്നും എഴുതാൻ പാടില്ലല്ലോ അതല്ലേ ഉള്ളൂ അവര് കാണുന്നത് അവർ വേറെന്നും എവിടെയും പോകുന്നു ഇപ്പൊ ടൂറ് പോലും പോകാൻ പറ്റുന്നില്ല ഈ കാലാവസ്ഥ ക്ക ഒക്കെ എങ്ങനാ കൊണ്ടു പോവുക കുട്ടികളൊക്കെ
അതെ അതെ
മഴയൊക്കെ ഇണ്ട അവിടെ
ആ് ഇവിടെ മഴയ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല
ഉം ഇവിടെ ആ് ഇവിടെ പകലില്ല രാത്രി നല്ല മഴയുണ്ട അത് കണക്കായിട്ട് നല്ല ചൂടു ഒണ്ട് കാലാവസ്ഥ നീ മാറിട്ടേ ഉം
അപ്പൊ അങ്ങനെ ഓരോരോ കാലം മാറുന്നു ഇനിയിപ്പോ കൊറച്ചു നാളും കൂടെ കഴിഞ്ഞ ഇപ്പോ ഈ കുട്ടിക്കാലൊക്കെ മാറും
ഈ കുട്ടിക്കാലും കുട്ടിക്കാലു ഇല്ലല്ലോ
അതെ ഇപ്പോഴത്തെ പിള്ളേര്ടെ ഈ ഒരു സിറ്റുവേഷൻണ്ടല്ലോ അത് മാ റും പിന്നെല്ലാം ഫോണിലല്ലെ ഇപ്പൊണ്ടാകുന്ന പിള്ളേരെ ഉണ്ടാകുമ്പഴേ ഫോണ എ ഐ ആയില്ലേ എല്ലാം
എല്ല എ ഐ എല്ലാം ഓട്ടോമാറ്റി ഓട്ടോമാ റ്റിക് ഇൻഫർമേഷൻ
ആഹ ആഹ് ആഹ് ആ
എന്തോ പറയേണ്ടത് ആ പഴയകാലംതന്നെ മതിയായിരു ന്നൊല്ലേ ലെ എന്തോ പറയേണ്ടത് പറയന്നെ അതന്നെ തിരിച്ച്കിട്ടണം തിരിച്ച്കിട്ടാനും പോകുന്ന
ഞാൻ കല്യാണത്തിനെപറ്റിക്കെ ചിന്തിച്ച് അങ്ങനെ ഇപ്പൊഴത്തെ പിള്ളാരപറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഈ പണ്ടക്കെ ക പണ്ട് വന്ന് ജനിക്കണ്ടായിരുന്നു ഇപ്പഴത്തെ കാലത്ത് ജനി
അല്ലല്ല നമ്മൾളെ ആ കാലായിരുന്നു നല്ലത് എന്താ പറയാ നമ്മളിപ്പോ ഉസ്കൂളില് പോവുമ്പം ബസ്സ് ഇല്ലെങ്കില് നമ്മള് നടന്നുനടന്ന് പോവുമ്പോ ആ ഒരു പത്ത് പൈസേ പത്ത് പൈസേണ്ടാവുള്ളുഅന്ന് ആ പത്ത് പൈസയുടെ മുഠായും വാങ്ങിച്ചിട്ട് നമ്മള് നടന്ന്പോവുമ്പോ അത് നല്ലൊരു രസയിരുന്നെ
അതെ പഷെ ഇപ്പഴത്തെ പിള്ളാർക്ക് നടന്ന്പോകാനൊക്കെ ഭയങ്കര മടിയാ
ആ എവ്ടെ ഇവിട്ന്നൊരു ഓര് കടയില് പോണങ്കിതന്നെ ചെറിയ കൊച്ചിനെ ഉന്തിവിടും നീപോയിട്ട് കടെപോയി ട്ട് വാങ്ങാന്നറി മൂത്താള് ഇപ്പല്ത്തവർക് വണ്ടിയാ പ്രധാനായിട്ട് അവർക്ക് വണ്ടിവേ
ആ